കേക്ക്‌ന്ന്ണ്ടാ
കേൾക്ക്‌ന്ന്ണ്ട് ഇവിടെ നല്ല മഴയാണ്
ആഹ് ഇവിടെ മയ അങ്ങട്ട് നല്ലോണട് പെയ്ത്ട്ടില്ലാ ശ്ശെ ചെറി ചെറിയ രീതിക്ക്‌ണ്ട് അവിടെ നല്ല മയയാ
ആഹ് ഇവിടെ നല്ല മഴയാണ് നല്ല മഴയാന്നാല് ഇണ്ട് അത്യാവശ്യൊക്ക്‌ണ്ട്
ആഹ് ഇവ്ടെ ഞാനങ്ങ് വിചാരിച്ചത് നല്ലൊരു ഇര്ട്ടായി വന്നീനി പക്ഷെ മയത്രങ്ങട്
നല്ല മയിം നല്ല ഒർക്ക്ങ്ങനെ വരാപ്പൊ കോളേയ്ത്
എപ്പളോവടെ കെട്ക്ക്ണ്ട് ഒർക്ക് നല്ലംവര്ണ്ട്. ന്ന് അഞ്ച് മണിക്ക് നീച്ചും ചെയ്ത് പിന്നെ ഇന്നങ്ങനെ ചെറ്യ ചെറ്യവർക്കൊക്കെ ണ്ടായ് അപ്പൊ രാവിലെന്നെ പ ചെറര്ച്ച്ട്ടങ്ങനെ കൊറേനേരായ് കെട്ക്ക്ണ് വർക്ക്ർഞ്ഞാല് പിന്നെ ഞാൻ അപ്പന യൂ ടൂതില് നോക്കിയാട്ട്. മോന്റെ ബർത്ഡേര്ന്നിന്ന് അപ്പൊ കൊർച്ച് ഫോട്ടോസൊക്കെ എട്ത്ത് ങ്ങനെ എഡിറ്റ് ചെയ്യലും അങ്ങനെക്കോരോ പരിപാടിലേന് സ്റ്റാറ്റസ് ഇടാന ഓന് ഒമ്പതാമത്തെ വയസ്സ്
ഓഹ വല്യ മോനാണോ
ആഹ് വല്യ മോന് അപ് ഓന് എന്തെങ്കിലൊക്കൊന്ന് കൊടുക്കണംന്ന് വിചാരിച്ച്ക്ക്ണ്ട് ഉം ഗിഫ്റ്റ് ഇല്ല്യ ഹാമ് ഇല്ലല്ല്യ ഏൽപ്പിച്ചിട്ടൊന്നുല്ല ചെയ്യന്നില്ലെടാ ഞാനന്നർഞ്ഞാല് പിന്നെ ചെറിയ പ രണ്ടാമത്തെ മോക്ക് കൊടുത്തീനി അപ്പൊ പിന്നെ ഓൻ്റെ ആഗ്രഹം വേണംന്ന്ള്ളത് അപ്പൊഞാം കൊർച് സാനം ക്കെ വാങ്ങി വെച്ച്ണ് അതോണ്ടോന് കളിച്ചലൊക്കെ തൊട്ങ്ങീണ് അപ്പൊ ഞാം പറഞ്ഞ് ഞിമ്മച്ചി കേ ക്ക് മാത്രം വാങ്ങരൊളളൂട്ടോന്ന് പർഞ്ഞീന്
ആഹ് അതെഎല്ലാം അറിയാം എന്നാലും ആഹ്
പക്ഷെ കേക്ക് എപ്പളാ കൊണ്ടൊര്ണ് അതൊന്ന് ഓൻ വിചാരിക്കാത്തൊരു ടൈമില് ഓൻ കാണ
ആഹ് അത് ഞിനല്ല സ സർപ്രൈസ് അഞി വെരുമ്പോ ഞാൻ കൊടുക്കേ ഓന് അത് ഞിഓനറിയാത്ത രീതീല് കൊട്ത്താ മതി അപ്പൊന്ക് ആഹ് സ്കൂള് വിട്ട് വരുമ്പോണ്ടല്ലോ ഓര്ക്കൊരു വീട്ടിലെത്താനുള്ളൊരു തെര ക്ക്ല് വെരു ആയ്രിക്കുല്ലേ അപ്പൊ ഇതും കൂടെ
ഇഹ് അമ്മള് ഇങ്ങനെ വാതില് ലോക്കീത്ട്ടല്ലേ വെക്കാ അപ്പൊ തെരുമ്പോ എങ്ങനായലും ബെല്ലൊക്ക അടിച്ച് വാല് തൊറന്നൊടുത്തിട്ട് കാ ന്ന രീതിക്ക് അങ്ങനെ വിചാരിച്ച് പഷെ ങ്ങ്ട്ട് റെഡി ആയിട്ടില്ല സാധനങ്ങ ഞാനെന്നെ ഒള്ളു ഉം ഞാനെന്നെ ഒള്ളു ഞാനന്നെ ഒള്ളു അപ്പ മയിയായപ്പ അല്ലേ ഞാൻ തന്നെ പോയി നെ എല്ലാം വാങ്ങാനൊക്കെ ഇബടെ അടുത്തന്നെ ഫാൻസി ഒക്ക ഇണ്ട് കേക്ക് ഞാനൊരു ഓട്ടോകാരനോട് പറഞ്ഞേണു ഓര് കൊണ്ടൊരു ആണെങ്കില് സുഖാണ് ആഹ് ആഹ് ത്തി ഞാൻ നാല് മണീന്റെ ഉള്ളില് കൊണ്ടരിട്ടോ പറഞ്ഞണേ ഷെ ദേരെപ്പം ഓക്കെ പറഞ്ഞു പോയതാ ഞ്ഞിപ്പോ എന്താ ഫുഡ് കയിക്കാൻ വന്ന് വന്ന്ട്ട്ണ്ടാവും ചെലേപ്പളേ
ആഹ് അയ്ശരി ആഹ് മക്കൾക്കൊരു സന്തോഷാണെ നമ്മൾ ചെറിയൊരുത് ഗിഫ്റ്റ് ആയാലും ആഹ് അതന്നെ ഞങ്ങ ഞാനുങ്ങനെ എട ക്കു ഇങ്ങനെ കൊടുക്കല്ണ്ട് മോനും മോളും ന്ക്ക് രണ്ടാള്ണ്ട് അപ്പ ഞാനും കൊടുക്കലണ്ട് ചെറിയ രീതിലൊക്ക കൊടു
അതെ ആ ഒരാൾക്ക് കൊടുക്കുമ്പോ പിന്നെ മറ്റേ ആക്ക് കൊടുക്കാതെ പ്പ ഓർക്ക്
നി പ്രശ്നാ ഹാ അതെ ഞാൻ ഞ്ഞിങ്ങട് പറയും ഞ്ഞി ഇല്ല്യാ ഞ്ഞി രണ്ടാൾക്കും സെയിമായി ഞ്ഞി ഇല്ലട്ടോ പറയും ഇഞ്ഞി കേക്കുല്ല ആഹ് ഞ്ഞി കേക്കുല്ല ഒന്നുല്ല ഇഞ്ഞി പ്രാർത്ഥിക്ക പറയും ഞാന് ഇഞ്ഞി അത് മാത്രേ ഉള്ളൂ അപ്പൊ ആഹ് വല്ല്യേ മോനക്ക് അത് പ്രശ്നൊന്നുല്ല ഞ്ഞി വേണ്ടനറയും പക്ഷെ മ് മോളാണ് ചെറുതിനാണ് ആഹ് പോതിഞതെടുത്തു വരുന്ന വർഷത്തിന്ള്ളത് ഇപ്പളേ പറഞ്ഞു കൊണ്ട് പിന്നി പ്പൊ സൈക്കിള് പറഞ്ഞോട്ക്ക്ണ്ട് അപ്പൊ സൈക്കിള് ഞാന് ഒരു കുറ്റി ഒക്ക വാങ്ങി കൊടുത്ത്ട്ടുണ്ട് അതില് എന്തെങ്കിലൊക്കട്ടാണ്ട് ആഹ് അപ്പൊ വരുന്ന വർഷാവുമ്പോഴേക്കും കൊറ ച്ച് എന്തേലും ഞാൻ ഇങ്ങക്ക് സൈക്കിള് വാങ്ങി തരാറഞാണ്ട് രണ്ടാക്കും കുറ്റിണ്ട് അയ്ഞ്ഞിപ്പോ മോന് എപ്പേഴേങ്കിലൊക്കങ്ങനെ ചോയ്ക്കൊള്ളു മോളാണ് എപ് നോ ട്ട് വാണം പറഞ്ഞിട്ട് എന്നും അയ്ന് ഇപ്പ അയ്നാണ് കച്ചറ ആ നോട്ട് നോ ട്ട് വാണം ചില്ലറെന്നും നമ്മള് കൊട്ത്താ പോര വലിത് നൂറൊക്ക അറയും ചെയ്യും പിന്നെ ഞങ്ങളെ വെയ് ന്റെ ആഹ് അതെ ഒൻ ആഹ് ഒന്നില എന്റെ വല്യുമ്മ എന്നോ പൈസ കൊടുത്തിന് കഴിഞ്ഞ പെരുന്നാക്കോറ്റേ അത് ഞാന് എടുത്ത് പോയിന്ന് എന്നിട്ട് അതും ചോയ്ച്ച് നടക്ക ന്നിട്ട് പ ന്റേല് നൂറ്പ്യ കൊട്ത്ത്‌ക്ക അപ്പ ഇതെല്ലാം നോക്കോ ക്കറിയാ ഈ പൈസല്ല മ്മമ്മ തന്നത് പിന്നെ ഓ ആ ങ്ങനെ പറഞ്ഞോട്ക്കന്നെ ന്റെ വീട്ടത്തെ ഉമ്മേം കൊടുക്കും എന്റെമ്മേം കൊടു ക്കും അപ്പൊ ആ പൈസക്കെ എവിടെ ആഹ് ഇന്നലെ മാ ഇന്നലെ ഇന്നലെ അസ് വന്നപ്പോ അങ്ങനെ ഇതായോണ്ട്ക്ക്ണ്ട് അസിന്റെലാണെ ചില്ലറല്ല ഒലിപ്പോ പ ത്തോ ഇരുവതോക്കെ പോല് വിചാരി ക്കുന്നെ ഇബല് വിചാരിക്കുന്നത് ആഹ് അതു ആണ് ഇബല് വിചാരിക്കുന്ന അയ്മ്പത് നൂറൊ ക്കെ പിൻ ചെറിയോ ഉമ്മ മോള് വിചാരിക്കുന്നേ അസ്സ്‌ വിചാരിക്കുന്ന പത്തോ ഇരുവതൊക്കെ കൊട് ത്താ പോരെ ചില്ലറല്ല ഞാൻ ഇണ്ടാവ്മ്പ തരാന്നൊക്കെ പറയ്ണ്ട് അതൊന്നും ഓളെ പൂതി പേര്ന് ബർത്ത്ഡേ ഞ്ഞും പെട്ടെന്ന് ആവും ന്നാ ഓളെ ഓള് വിചാരിച്ച്ക്ക്ണ്ട് അപ്പൊ ഓൽക്ക് ആ കുറ്റി ആഹ് കുറ്റി നറക്കണം വിചാരിച്ചു
ആഹ് അതന്നെ അത്ങ്ങനെ ഇണ്ടാക്കി ശീലായാലും അ തും നല്ലതാ കാരണം കുട്ട്യോൾക്ക് പൈസ ഏഹ് അതന്നെ ഇന്റെ മക്കളൊന്നു തിരെയങ്ങനെ കുറച്ചീസൊക്കെടും പിന്നെ ഓല് തന്നെ മുട്ടായി വാങ്ങി തിന്നും അങ്ങനെ തങ്കരിക്കൂല ആഹ് അതന്നെ കുറ്റി എന്നാലു അത് കീറി എടുക്കുവേ അങ്ങൻത്തെ സ്വഭാവാ അങ്ങൻത്തെക്കെ ദാ വ്ടെ അപ്പ ഞാൻ പറയും അത് ങ്ങള് ഇണ്ടാക്കിട്ട് കാര്യല്ല ആഹ് അത് എടക്കെടക്ക് മുട്ടായി വാ ങ്ങണം തിന്നണം ന്ന്ള്ള ടെൻഡൻസി ഇള്ളോലാ കൊറെക്ക ഇഷ്ടത്തോടൂടി തങ്കരിക്കൊക്കെ ചെയ്യും പിന്നെ അട്
കടകളും കൂടെ ഇണ്ടാവുമ്പഴാണേ ആ പ്രശ്നം വരാ അതാണ് ആഹ് അതാണ് ഞാനങ്ങനെ പ്പങ്ങ്ട് അതെ പറഞ്ഞോണ്ട് ഇര് ഞ്ഞി വര്ന വർഷം ഈയാതി ഗിഫ്റ്റുകളൊന്നും ഇല്ല ങ്ങക്ക് വേണംന്ന്ണ്ട് ഇണ്ടാക്കിയാ അയ്നോണ്ട് സൈക്കിള് വാങ്ങിത്തരും പ്പ സൈക്കിളിന്റെ പൂതി തോട്ത്തീണ് ഇപ്പൊ ഒര് ബരും അങ്ങനെ സൈ
ഛെ പിന്നെ വൽതായി വരല്ലേ മക്കള് വൽതായി വരല്ലേ അപ്പൊ പിന്ന സൈക്കിൾമ്മല് പോവാനും അങ്ങൻതേനൊക്കെ അയ്ക്കാരം ഓൽക്ക് ഇഷ്
വല്ല്യ മോൻക്ക് സൈക്കള്ണ്ട് എന്നാലും അത് പിന്നെ കേടാ അപ്പൊ അത് നന്നാക്കിയാലൊക്കെമതി അപ്പൊ പറഞ്ഞു കൊറച്ച് പൈസായാലും അത് നന്നാക്കിയാ നന്നാ ക്കാനും വാണം നല്ല പൈസ അതൊന്നും അയ്നാ ഉപയോഗിച്ച്ട്ടെന്നെ അപ്പോത്തിന് എന്തോ ചെങ്ങായി ഓട്ടീയാണ്ടേറ്റെ അവിടെവിടോ തട്ടിക്കാണ്ട് അയ്ന്റെ ചക്രൊക്കെതായി കെടക്ക്ണ്ട് അപ്പോ പിന്നെ അത്‌ ഓ ട്ടാനും പറ്റില്ല അവരൊക്കെ ഓട്ടിയാല് ഇപ്പളേ ഓട്ടി പഠിച്ചാന്താവും
ആഹ് ഓട്ട്യാ എന്താറിയോ സൈക്കൾ ബ്യാലെൻസൊക്കെ ണ്ടാവും സ്കൂട്ടിക്ക് ഇപ്പൊക്കെ എല്ലാരും പെട്ടെന്ന് വണ്ടികളൊക്കെ പഠിക്കാണല്ലോ
അത് നല്ലതാണ് ഞമ്മളിങ്ങനെ വേണ്ട വേണ്ട വേണ്ടാ പർഞ്ഞ് നിന്നാല് ബാക്കോ ട്ട്ങ്ങനെ ആയോണ്ട് നിക്കും ഓൻക്ക് സൈക്കിള് പെയ്തല്ലേ അതന്നെ ഇവടിണ്ട്
മഴങ്ങനെ പെയുമ്പഴത്തേ തിന്നാ വാണല്ലേ എന്തെങ്കിലൊക്കെ ഇങ്ങനെ ആരെങ്കിലൊക്കെ നമ്മള് പ്രസവിച്ചെ ക്കണൊക്കെ നല്ല മയത്താവണം അപ്പൊ ഇങ്ങനെ നമുക്ക്ണ്ടാക്കി തരാന് ആളുണ്ടാവൊല്ലോ ഇത് പിന്നെ ആഹ് നമ്മളെ വീട്ടിലൊക്കെ അതന്നെ പറഞ്ഞ് പ്രസയിച്ചെടുക്കണ മഴത്തക്കാര് നല്ല കടക്കോ ചെയ്യാ പിന്നെ ഫുഡും കഴിക്കാ
നല്ല സുഖാ മഴയത്തൊക്കെ പ്രസവിച്ചു കിടന്നാല് മറ്റേത് പർഞാ വിയർത്താല് നമ്മക്ക്
ട്ടോ വേദനയും കാര്യങ്ങളൊന്നും ഉണ്ടാവര്ത്
ആതെ പിന്നെ മക്കളും കെടന്നൊറങ്ങ്ണ മക്കളും ആവണം ചില മക്കള് നന്നായിട്ട് കുളിച്ചിട്ടൊക്കെ നന്നായിട്ട് അങ്ങനെ ഉറങ്ങൂല്ലോ കൊറേ ടൈം ഉറങ്ങും ഒരു ഒരു തൊണ്ണൂറ് വരെ ആഹ് അതെ അതെ ചിലര് രാത്രി ആഹ് ഉറക്കുണ്ടാവൂല അതന്നെ നല്ല നിങ്ങൾക്ക് എത്രായി പിന്നെ മൂന്ന് മക്കളാ
ആഹ് മൂന്ന് മൂന്ന് മക്കളാ ഇക്ക് ഡെലിവർക്ക് മക്കളെ പിന്നെ അത്ര വലിയ പ്രശ്നൊ ന്നും ഉണ്ടാവൂല ഓര് ഓറങ്ങോക്കെ ചെയ്യും അതുകൊ ണ്ട് ഞാൻ ആഹ് ടൈമില് നല്ലോ തടിയുണ്ടാവും പിന്നെ അങ്ങനങ്ട് പോവ ഇല്ല നിർത്തിയിട്ടൊന്നുല്ല നിർത്തിട്ടൊന്നുല്ല നിങ്ങൾക്ക് സിസേറിയനാ
ആഹ് എനിക്ക് സസേറിയനായിരുന്നു രണ്ടും പിന്നെ ഫസ്റ്റത്തെ ഫസ്റ്റത്തെ ഇങ്ങനെ കൊറേ വെയ് റ്റെയ്തിരുന്നു ഒരു ദിവസം വെയ്റ്റ് റ്റെയ്ത് പക്ഷെ വികസനം ഉണ്ടാവാഞ്ഞിട്ട് ആഹ് അതെ രണ്ടാമത്തെ ഞാൻ പറഞ്ഞേനിട്ടോ കൊറച്ചൊന്ന് വെയിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞേന് പക്ഷെ പിന്നെ വെയിറ്റ് കുറച്ച് ടൈം ആയപ്പോതിനും ഈ തുന്നിങ്ങട്ട് ബാ യങ്കര വേദന കട്ട് വിരലെടുത്തി പിന്നെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് ചെലപ്പോ നടക്കൂല പിന്നെ ഓലന്നെ പറഞ്ഞ് ആഹ് ഞാ അതന്നെ ഫസ്റ്റത്തേനെന്നെ ഞ അയിന് മാത് ത്രം വേദന സഹിച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ നമ്മള് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വികസന രണ്ടു വിരല് പോകുന്നുള്ളൂ അവരിങ്ങനെ നോക്കുല്ലോ ഉള്ളൂ പരിശോധിക് ല്ലോ അതില് അതില് കൂടുതൽ ആഹ് ആഹ് അതെ അതില് കൂടുതൽ പിന്നൊന്നും ആവുന്നില്ല കുറേ വെയിറ്റ് ചെയ്ത്
അത് ഫസ്റ്റില പോലെ അങ്ങനെ വെയിറ്റ് ചെയ്യുള്ളൂ കാരണം എന്താന്ന് അറിയൂലല്ലോ ചെലത് ലാസ്റ്റ് റ്റ് വച്ചിട്ട് പ്രസവാവാൻ
ആഹ് ആഹ് ഞങ്ങൾക്ക് പറഞ്ഞ കൊറെ അഞ്ച് വർഷം കഴിഞ്ഞാല് ഇണ്ടായ കുട്ടിയാണ് കൊറേ ചികിത്സ ചികിത്സക്കെ ചെല നടത്തി അങ്ങനെയൊക്കെ ഇണ്ടായ അപ്പൊ പിന്നെ നമുക്ക് ഇങ്ങനെ ആഹ് അതെ സത്യവ നമ്മുക്ക് ഏതായാലും കു നമ്മളെ കയ്യിലത് കിട്ടിയാ മതി ഓഹ് കുട് ട്ടിയ കുട്ടികൾക്ക് ഒന്നുമില്ലാതെ നമുക്ക് കിട്ടിയാൽ മതിയല്ലോ ആഹ് ഇപ്പ അത് പക്ഷെ ആഹ് ആഹ് സ്റ്റിച്ച് പക്ഷെ കുറച്ച് ആഹ് ഫസ്റ്റില ദിവസങ്ങളാണ് ഞമ്മുക്ക് പ്രസവന്ന് പറയുമ്പോ ആഹ് പ്രസവിക്കുന്ന ആഹ് ടൈം
ആഹ് അതെ പ്രസവത്തിനും ഈ സ്റ്റിച്ച് ഒക്കെ നമുക്ക് പൊളിക്കാണെ കാലിലൊക്കെ നല്ല വേദ
ഉം പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് നമ്മൾ വിചാരിക്കുന്നതാവും നമുക്ക് ഒന്ന് നമുക്ക് കുട്ടികളെ വരെ നമുക്കൊന്നും എടുക്കാൻ കഴിയില്ല ഒരു ബാത്റൂമിൽ ഒക്കെ പോവാൻ വരെ നമ്മൾ ഒരാഴ്ച കേട്ടോ ഒരാഴ്ച ചില ആൾക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാവുക പിന്നെ പറഞ്ഞാല് നമ്മൾ ഹോസ്പി ല് നമ്മൾ കിടക്കുന്ന കട്ടിലും കിടക്കുന്ന കുറച്ച് ഉയരല്ലെ ആഹ് ആ അത്ങ്ങോട്ട് ആ കാലൊക്കെ വെച്ച് ഇങ്ങട്ട് നിലത്ത് ഇറങ്ങാന്ൻറ്റമ്മോ അയിന്റെ ഒരു വേദന ഓഹ് ഒരാളും ഒരാള് മതിയാവില്ല നമുക്ക് രണ്ടാള് അപ്പറവും ഇപ്പറവും നമ്മള ഇങ്ങോട്ട് എടുത്ത് ഇങ്ങോട്ട് പൊന്തിക്കാം പൊന്തിക്കാൻ കഴിയുന്ന ആൾക്കാരെങ്ങോട്ട് വേണം ഒന്നിച്ച
ഇപ്പൊ വര് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഈ സിസേറിയൻ ആയത് കൊണ്ട് തന്നെ
ആഹ് അത് കൊണ്ട് തന്നെ എനിക്ക് പീരീഡ്സ് പീരീഡ്സ് ആവുമ്പോ ആഹ് ഒരു ഭാഗത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഒരു കുത്തലും ഒരു വലിവും അങ്ങനെണ്ടാവും അങ്ങനെ പിന്നെ പിന്നെന്താേ പിന്നെ മൊത്തത്തില് വേദനയും ഇത് ആയത്കൊണ്ട് പിന്നെ ഇതിന്റതായിട്ടുള്ള പ്രശ്നങ്ങളാണ്
ആഹ് അത് ചെലോരൊക്കെ പറയേ നല്ല വേദന ഓവറായിട്ട് ഇങ്ങനെയൊക്കെ കിടത്തൊന്നുംല്ലാതെ പണിയെടുക്ക്ണോൽക്ക് ചിലപ്പേ കൂട്ടു കുടുംബത്തിലൊക്കെയാവുമ്പോ നമുക്ക് എപ്പഴും പണിയും കാ-
ആഹ് ചില അധികം ആൾക്കാർ ഇങ്ങനെഊരവേദന ഊരവേദന അങ്ങന അങ്ങട്ട ഇണ്ടായിട്ടില്ല ട്ടോ അങ്ങനെ ഈ- പിന്നെ നിക്ക് ഫസ്റ്റ് പിന്നെ അങ്ങനെ നമ്മടെ ഊരൊക്കെ അങ്ങനെ വെച്ചിട്ടില്ല ഇൻചക്ഷൻ സെക്ക രണ്ടാമത്തേന് വെച്ചിന് വെച്ചിന് തോന്നണേ പക്ഷെ ഫസ്റ്റത്തതിന് വെ- ഇല്ല ഫസ്ററത്തതി അതിന് മാത്രം പെയിനായിട്ട് ഇന്റെ കൈമലവിടോ മൊ- മൊത്തത്തിൽ ഇങ്ങട്ട് മയക്കി മൊത്തത്തിൽ മറ്റേ ഞാൻ പിന്നെ കൊറച്ച് അറിഞ്ഞീനിട്ടോ അതെ ആഹ് കൊറേ ആൾക്കാര് പറയണേക്കാ ആഹ ആഹാ ശെരി അത് പിന്നെ നമ്മളൊരു വീഡിയോന്നെ കാണലുണ്ടല്ലോ ഈ സിസേറിയൻ ചെയ്യുന്ന പേയി വയറ അങ്ങനെ കീറിയിട്ടോ അങ്ങനെയൊക്കെ ഓരോ അങ്ങനെ കാണലുണ്ട്
ഓ ഓപ്പറേഷൻ ആണ് നമുക്ക് പെട്ടെന്ന് തീരുക പക്ഷെ അവിടെയാണ് നല്ല പണിയുള്ളത് പക്ഷെ പ്രസവംന്ന് പറയണത് ടൈം എടു- -ത്തേ കയ്യുള്ളൂ
ആഹ അതാണ് അതിന് കൊഴപ്പല്ല പിന്നീട് നമ്മുക്ക് ഒന്നും ബാധിക്ക- -ണില്ല അതാണ് അതിന് സുഖപ്രസവം എന്നുള്ള പേരെന്നെ വന്നത് ആഹ ആഹ അതെ ആഹ ആഹ അത് ആ ഒരു ടൈമിലാണുള്ളത് പക്ഷെ പിന്നീട് അ- അത ഒന്നുല്ല ഇത് അതാണ് പ്രശ്നം ഇത് ഞമ്മക്ക് ഒന്നും പറയാൻ പറ്റൂല അതിനന്നൊക്കെ ഒന്ന് തെളഞ്ഞിയ ഇതായിട്ടൊക്കെ വേണ നമ്മള് പിന്നെ വയ്ക്കാണ്ടൊക്കെ ചെയ്യുന്നല്ലേ ആഹ അതെ അതുകൊണ്ടാണ് അതങ്ങനെ പറയുന്നേ എന്നായിക്കോട്ടെട്ടോ ഞാൻ പിന്നെ വിളിക്കേ
ശരി എന്നാൽ ഓക്കെ
ആഹ്